ആ പറേ
ഉ പർഞ്ഞോ ഇല്ല
അതെന്താ
ആ
എനിയ്ക്കും ഇതുവരെ ഒന്നും വന്നീല്ല
ഉം
പിന്നെ എപ്പഴും ആ ഉമ്മന്നൊക്കെയാ അയക്കുന്നെ എന്തേലും ഒണ്ടാ പറയാം പറഞ്ഞാ പറയും ഒന്നവില്ല സത്യം
ഉഹും
ഉം ഞാൻ ചോയ്ക്ക സ്റ്റോറി യെന്തുവാണ്
ഉം ചോയ്ക്കി
ഉം പിന്നെ
ഏറ്റവും നല്ല ഏറ്റവും നല്ല സ്ഥലം നോക്കുമ്പോ ആദ്യം വരുന്ന എന്തോന്ന് അറിയാവേ
ഏത
മൂന്നാറ്
ആ എനിക്കും അതാ വരുന്ന്
മൂന്നാറ് പിന്നെ വയനാട് പിന്നെ ആലപ്പുഴ വർക്കല അവിടെ എന്തോണ്ടൊക്കെണ്ട് റ്റീ റ്റി മ്യൂസിയം മാട്ടുപെട്ടി ഡാമ് എക്കോ പോയിന്റ് കുണ്ടല ലേക്ക് കുണ്ടല ലേക്കെ
കൊള്ളാം
എരവികുളം നാഷണൽ പാർക്ക് ടോപ്പ് സ്റ്റേഡിയം ലോക്കൽറ്റീ പ്ലാന്റേഷൻ കപ്പിൾ ഫാമിലി നേച്ചർ ലവർ
ആഹ് പിന്നെ
വയനാടുള്ളത് ഇടക്കൽ കേവ് സൂചി പാറ ഫാൾസ് എടയ്ക്കൽ കേവ്
ഏ
എടിയാ ഇവിടെള്ളത് വയനാട്
ആ വയനാട് അങ്ങനെ കാണൊന്നുംല്ലല്ലോല്ലേ
ആനമ്മള് വീട്ടിൽ തന്നെ
ഓ വയനാട് വന്ന വയനാട്പോവുബോ ടൂർക്കെ ആ വായിക്കൂടെല്ലേ കേയറിപ്പോയ പ്ലസ് ടു വേ
ആണേ
അല്ലയെ
വയനാട് വഴിയാ വന്നത്
ആ ചുരം കേയറിയത്
ഉം
അയിന്റെ ഇടക്ക് കോഴിക്കോടൊക്കെ ഇറങ്ങിത് നീ അറിഞ്ഞായിരുന്നോ
ഇല്ല
അയാളെപ്പേ എന്ധെടുക്കായിരുന്നു
ഞാൻ എന്ധെടുക്കായിരുന്നു
ആനമ്മൾ ഉറങ്ങുവമായിരുന്നു എന്നോട് അവനാ പറഞ്ഞ കോഴിക്കോടൊക്കെ ഇറങ്ങി ഓരോത്തരു ആൽവ വാങ്ങാൻ ഇറങ്ങിന്ന്
ആ അതെനിക്ക് ഒർമ്മുണ്ട് അ സ്ഥലത്ത് കൊണ്ട് നിർത്തിയത്
അയിന് ഞങ്ങളെ വിളിക്കാനേ
പൊടി ഇടുന്നിട്ട് നമ്മള് ഉന്നിന് ഓണനേര ഒണന്നായിരുന്നു എന്നിട്ട് നമ്മൾ ഞമ്മക്ക് വയ്യന്ന് പറഞ്ഞ് നമ്മ കിടന്നതാ
പോള്ള
ആ
ആ എന്ന് പറഞ്ഞാ അവിടെ കൊറെ നേരം നിർത്തിയിട്ടായിരിന്ന് നെക്കെ പറഞ്ഞ് മ് പിന്നെ ഇ അജയ്ക്ക് വയ്യാതായി ഇപ്പം കൊറെേ വെട്ടം കേയറി വന്നായിരുന്നു അപ്പൊന്നും ഞാൻ കണ്ടില്ലേ
അ അതൊക്കെ ഞാൻ കണ്ടായിരുന്നു
ആ കോളി ആളല്ലേയിരുന്നു അറ്റത്തിരുന്നേ
മ്മ് ഞാൻ പക്ഷെ കണ്ടായിരുന്നല്ലോ
ആ ഞാൻ സജയ്ക്ക് വയ്യാതായപ്പൊളും ഞാൻ ഒന്നും അറിഞ്ഞില്ല പിന്നെ പിന്നെ എടുത്തോണ്ട് പോയപ്പൊളാ ഞാൻ അറിണേ വയ്യാന്ന്
അതെ പോയപ്പോഴാണ് ഞാനും അറിയ്ന്ന്
കൊള്ളാം
ഞാൻ ചേട്ടൻ വന്നെട്ത്തുണ്ടോയപ്പയാ
കൊള്ള ഞാനും അപ്പഴാ അറിയ്ന്ന് വയ്യായോ എന്തോ പറ്റി
ഹ് ഹ്
പിന്നെ
മ്മ്
പിന്നെന്തോ ക്ഷെ പ്ലസ്ടൂലെ ടൂറായ്ര്ന്നോ പത്തിലെ ടൂറായിരുന്നോ കൊള്ളാവുന്നേ
മ്മ് പത്തിേലെയെന്ന് തോന്നു
ആ എനിക്കും തോന്നുന്നു
പ്ലസ്ടൂല് കൊള്ളായ്ര്ന്നു
ആ പക്ഷെ നമ്മളങ്ങനെ ആരോടും കമ്പന്യൊന്നും ഇല്ലായ്ര്ന്നല്ലോ
ആഹ് അതേ ഒള്ള് നമ്മള് നമ്മുടെഇതായിട്ടങ്ങ് നടന്ന്
ആ ഫ്രണ്ടീ ഇരുന്നത് കാര്യവായി. അതാവുമ്പോ ഒരു കൊഴപ്പവു ഇല്ലായിര്ന്ന്.
ഉം അതോണ്ടാ കാരണം ഇപ്പോ തലേലായിരി ക്ക്ന്ന അയ്യോ വയ്യ
പിന്നെ
പിന്നെ
പിന്നെ ഞാൻ അപ്പഴ്ത്തെ കാര്യൊക്കെ നമ്മള് ബെഡ്ഷീറ്റ് വലിക്കാനൊക്കെ പോയില്ലായ്ര്ന്നോ. നിനക്കോർമയുണ്ടോ?
എന്ത്
ബെഡ്ഷീറ്റ് അമ്മളെട്ക്കാൻ പോയത് ഓർമ്മയുണ്ടോ?
എപ്പ?
അയ്യേ ഇയാക്കോ ഇയാളല്ലേ ബഡ്ഷീറ്റെട്ക്കാൻ പോയ് വലിച്ചത് ആ ചേട്ടൻ്റെ മുന്നീവെച്ച്.
ആഹ് എനിക്കോർമ്മയില്ല.
കൊച്ചേ നമ്മള് ചിക്കൻമംഗ്ളൂര് ചെന്നപ്പം ബെഡ്ഷീറ്റെടുക്കാ ഫാ ത്തി ടീച്ചർ പറ്ഞ്ഞില്ലെയോ മറ്റേ ഉഡിയൊക്കെ എടുക്കാൻ പോണെങ്കി ബെഡ്ഷീറ്റൊക്കെ അവ്ടെ ഭയ്ങ്കര തണുപ്പായിര്ക്കും എടുത്തേക്കാൻ
ആഹ് ആഹ് ഹാ
അപ്പൊ നീ ബെഡ്ഷീറ്റ് വലിച്ചതോർമണ്ടോ നമ്മൾ രണ്ട് പേരൂടെ.
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്ണ്ട്.
ന്നാണം കെട്ടന്നക്കെ ഞാൻ
അയ്യോ ആ സമയത്താ എന്റെ മറ്റേ ബോഡി ലോഷൻ എടുത്ത് കളയാൻ തൊടങ്ങിയതാ ചേട്ടൻ.
ആഹ് എനിക്ക് ഓർമയ്ണ്ട്.
അയ്യോ അതെൻ്റിയാ.
നീ എല്ലാം കൂടെന്നോ വന്നേ എല്ലാം എട്ത്തോണ്ടാണോ വന്നേ ന്നൊക്കെ ചോയ്ച്ച്. ഓ പിന്നെ നമ്മൾ അന്ന് രാത്രി നമ്മളെന്തോ മേട്ച്ചിട്ട് അവര് കഴിക്കാൻ കൊണ്ടോയില്ലേ മ്മളെ
ആഹ് അതൊന്നും എനിക്കോറ്മയില്ല
ച്ചെത് അറിയില്യോ ഒരു ലാസ്റ്റ് ഒരു കടേ കൊണ്ടോയിട്ട് രാത്രി
ആഹ് അത് വയനാട് വന്ന്ട്ട്
ആഹ് അവ്ടെ ചെന്നപ്പയാങ്കി നമ്മളെ ഏഹ്
അഹ് അപ്പഴാ നമ്മള് സോപ്പെടുക്കാൻ പോയത്
ആഹ് അപ്പഴും നമ്മള് നാണം കെട്ടാ അവരോട് കെഞ്ചി ചോയിച്ചില്ലേ ഒന്ന് തൊറക്വോ പറ തൊറക്കാൻ പറ്റത്തില്ലെന്ന്
മ്ഹ് അയ്യോ അതൊക്കെ ഒരു കാലം
അപ്പൊ വിജ വാ ആറെ തോന്ന്
ഉം അപ്പൊ വിജ വേറെരുത്തനെ നോയിക്കൊണ്ടിക്കുവാര്ന്ന്
ആഹ്ഹ ശരിആരുന്നു ശരിയ പിന്നെ
ഏതവനന്നറിയല്ലോ മൂത്രോയിക്കാൻ പോയപ്പം ഒരുത്തനെ ക ഒരു തന്റെ മുമ്പിലെങ്ങാണ്ട് ചെന്നന്നോ ഉപാസനയിലെ കിളി
ആഹ്
ഉപാസനെലെ കിളി
അഹ്
പ്പ് ഞാൻ എടക്ക്‌ച്ചാ വിചാരിച്ചത് ദൈമേ നമ്മള് ബസ് മറ്റുവാരിക്കു എന്തോ ഭാഗ്യത്തിന് മാറ്റിയില്ല
യ്യോ ബസ് മാറ്റാഞ്ഞത് കാര്യവായി
ഉം സത്യവാ യ്യോ ഉപാസനഎല്ലാം പോയാരുന്നെങ്കിൽ ചത്ത്‌ ചെയ്യാരുന്നു
ഉപാസനെ പോയാരുന്നെങ്കിൽ വിജയ്ടെ ഇതും കണ്ടോണ്ടിരിക്കായിരുന്നു പിന്നെ അന്നേ ആവോ
പിന്നെ
നമ്മളാ ലാസ്റ്റ് ഇറങ്ങിയേ തോന്നു ആ ക്ലാസ്സീന്ന്
ഉം ഉം
അബളിച്ചിരി ബായ് പരിശോധന കഴിഞ്ഞ്
ഉം അതോണ്ടാ ഏറ്റവും ഫ്രണ്ടി കിട്ടിയത് ന്ന്
അല്ല ഉം ബ ആയിക്കെ എല്ല ആഹ് ബാക്കി എല്ലാം സീറ്റ്പിടിച്ചു പിന്നൊക്കെയ പ്പതാ നടുക്കൊക്കെ പോയി സീറ്റ് പിടിച്ച്
ഉം
ആഹ് നിരുപമ വരൂന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ടൂറിന്
ഞാനും
നോക്കിയപ്പ ആവണീം നിരുപമേം ഇരിക്കുന്നു പിന്നെ ഷാരോണും റിയേം അനഘേ
ഉം
ആഹ് അന്നേരം ക്ക്‌ ഓർമ്മയൊണ്ടോ മറ്റേ ഇല്ലെ കൊച്ച് കമ്പിളിപ്പൊതപ്പുമായിട്ട് നമ്മടെ സീറ്റി വന്നിരുന്നേ
ആതിരാ വരാണ്ടേ വിളിക്കാൻ
ആ
അയ്യോ എനിക്ക് ഓർമ്മയുണ്ട്
അണക്കാ പോ കെടക്കാൻ പോലും സ്ഥലം ഇല്ലാഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്താ
ഇയ്യ നമ്മളെ എങ്ങനെക്കെയാ കെടന്നെ ഇയ്യ അതൊക്കെ അവരെ കണ്ടില്ലയോ
അതാ
ഞാൻ നീയക്കെ കയറി കാട്ട അതിനകത്ത് കയറി കിടന്ന ബിജത്ത് താഴെ കിടന്ന്
ഉം അയ്യേ
എന്നോട് പോച്ച ബജത്ത് ഞാൻ വായും തുറന്ന് ആയിരിക്കും ഉറങ്ങിയത് മിക്കവാറും അപ്പൊ അത് തുറന്ന് വിട്ടേക്കുവമായിരുന്നു അയിന്റെ ഇടയ്ക്ക് ആഞ്ചു മണിക്ക് ഇറങ്ങാന ഇറങ്ങി വിജയ താതിക്കളും വിജയ താഴെയിട്ടേ അല്ലയോന്ന് ഞാൻ വിചാരിച്ചു വിരിക്ക വയ്യാഞ്ഞോണ്ട് താഴെ കടന്ന ആയിരിക്കുന്ന്
പിന്നെ ഇടക്ക് ഞാൻ പോയി താഴെ കടന്നായിരുന്നു
നീയോ
ആഹ് താഴെ ഭയങ്കര ചൂടായിരുന്നു നിനക്ക് ഓർമയില്ലേ
ആഹ്‌ എനിക്കന്നും ഓർമ്മയില്ല ഞാ എക്കിപ്പ ഓമ്മ ഞാനീ ഇവിടെ സൈഡ് തിരിച്ച് നടന്നത് മാത്രം എക്ക് ഓർമ്മ താഴെക്കടത്തിട്ട് ഞാൻ നോക്കി പിന്നടിക്കി
മൂത്രവോഴിക്കാനെങ്ങണ്ടു പോവാ ആഹ എവിടാ ഇറങ്ങിയത് എന്താത്തിന് ബാത്‌റൂമിൽ പോകാൻ ഇറങ്ങിയത
നമ്മള ഇറങ്ങിയില്ല അവളെ ഇറങ്ങിയള്ളു
ആഹ് നമ്മള് വരുന്നന് ഉറങ്ങുവാന്ന് പറഞ്ഞ് പിന്നെ അവിടെ താഴത്തേന് വന്ന് കെടന്ന് ഒറങ്ങി.
ആഹ് അവളാന്നെങ്കി അപ്പഴാ മറ്റെ ലവ് ഉപാസനയിലെ കിളി ആഹ് അത് തന്നെ. അതന്നെ
ആഹ് പി കെ ആർ ഉണ്ടായിരുന്നെന്തായാലും.
അയ്യോ
പിന്നെ പിന്നെ നമ്മൾ അവടെ ചെന്നാ സമാധാനം വന്നേ തോന്നു.
എവിടാ ബാ
കു ആഹ് കൊ മാ മൊ കൊ കു ആദ്യം ദാ ചിക്കമഗ്ലൂരു അല്ലെ പോയത്
അല്ലല്ല ആദ്യം ബാംഗ്ലൂ കൂർ എന്നിട്ട് നമ്മള് ഇവിടെ പോയി ബാംബു ഫോറസ്റ്റ്. രണ്ടാമത്തെ ദിവസാ ചിക്കമംഗളൂരു പോയത്.
ആഹ് ശരിയാ ശരിയാ.
ആഹ് ചെരിയാ ചെയാ
ആ അപ്പതും എനിക്കൊണ്ട് അവിടുത്തെ മാഗി കഴിക്കാനൊക്കെ നമ്മടെ ഓപ്പോസിറ്റ് വന്നവൻ്റെ നിന്നത്.
ഉം അത് എനിക്ക് ഓർമയ്ണ്ട്.
അയ്യ അപ്പഴും കസേല കൊടുത്തില്ല.
അപ്പഴേ ഇത് സത്യം പറഞ്ഞാലോ അപ്പഴേ എനിക്ക് അറിയായിര്ന്ന്.
ഹലോ
ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാംന്ന്.
ആഹ് എ എന്താ.